ആ ഹലോ
ആ എന്തൊക്കെയ വിശേഷം
സുഖം തന്നെ കൊറെ ആയാലോ ഒരു വിവരല്ല അതായിട്ടേ
കൊറച്ച് രത്തില്ലേനി ക്ലാസ് തുടങ്ങീന്റെ അങ്ങനെയൊക്കെ
ആ പറ്റിയച്ഛന കഴിഞ്ഞ ക്ലാസ് തുടങ്ങില്ലേ പെരുന്നാളും ഇന്തരക്കും ഒക്കെ കൂടെയ എന്നല്ലോല്ലേ
ആഏ
ആ പിന്നെ എന്നിട്ട്
ഇല്ല സൈഡ്
ആഹ് ചായ മക്കക്കൊക്കെ കൊടുത്തക്കണ ടു കുടിച്ചണം അതിനൊക്കെ മൂട് തോന്നുമ്പോ അങ്ങനെ കുടിച്ചാല അത് പ്രത്യേകിച്ച് ഒരു സമയമൊന്നുമല്ല
ആ എന്നിട്ട് ഇപ്പ എന്തെലും ചെയ്യണ്ടോ
ഇല്ല ഞാൻ ഓൺലൈന ആായിട്ട് എന്തെങ്കിലൊക്കെ ചെയ്യണം അതിങ്ങനെ നക്കണം ഒന്നും ചെയ്തിട്ടൊന്നുമല്ല ചെയ്യണം
അപ്പൊ ഓഫ്ലൈൻ ആയിട്ട് നോക്കിക്കൂടെ
ഓഫ്ലൈൻ ആയിട്ട് കുട്ടികളുടെ ഇടയിൽ നടക്കൂലേ ഇ ഞാൻ പോയി വരുമ്പോക്ക് പിന്നെ ഞാൻ ആകെ പിന്നെ വലിയവനെ പഠിപ്പിച്ചല് ചെറിയോന്റെ കാര്യങ്ങൾ നോക്കലോ ഒക്കെ കൂടെ നടക്കൂല
ആ
ഓലന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റൂില്ലല്ലോ ക്ലാസ്ല്ലപ്പോ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളു ആ അപ്പൊ പിന്നെ അങ്ങനെ കരുതിക്കണ ഓൺലൈനിലായിട്ട് എന്തെങ്കിലുംക്കെ നോക്കണം ഞാ രണ്ട മൂന്നടത്തൊക്കെ അന്വേഷച്ച്ക്കി അപ്പോ അവിടെൊക്കെ ഫീസ് കടുതലല്ല പിന്ന എല്ലായിടത്തൊന്നും നമ്മള എന്താ കോഴ്സ് എടു ആണെങ്കിലും പിന്നെ പ്ലേസ്മെന്റും കാര്യങ്ങളും അതൊന്നും ശരിയാക്കി
ഏ എന്റെ മേമ വർക്ക് ചെയ്യണൊരി ഇതില്ലേ
എന്ത് അന്റെ ഓള് എവിടെയോ ജോലിക്ക് കേറിന്നൊക്കെ നാള എന്റെ അമ്മ പറഞ്ഞേനു ഇങ്ങനെ ഓൺലൈന ഒക്കെ ഇതാക്കുന്ന ഇങ്ങനത്തെ സ്ഥാപനത്തിലാ
ആ അത് ഓരോ കോ കോഴ്സ് അത് ഓൺലൈന ആയിട്ടും പഠിച്ച ഓഫ്ലൈന ആയിട്ടും പഠിച്ച
ഏതോ ഒരു അക്കാഡമി എന്നൊക്കെ അന്ന് എന്റെ അമ്മ പറഞ്ഞ് ചോർമലൻജത്തെയോ എന്റെ മേമാടെ നമ്പർ ഞാൻ പിന്നെ ഇങ്ങനെ കേ എന്റെ അമ്മാനോട് ചോദിച്ചോക്കാം പിന്നെ അത് മറുന്നു പിന്നെ ഇപ്പം ഇങ്ങനെ പലേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണുമ്പം ഇപ്പൊക്കെ എങ്ങനെ പിന്നെ മെസ്സേജ് അയച്ചിങ്ങനെ ചോദിച്ചോക്കും ഞാനേ ആ അപ്പൊ നല്ല ശമ്പളം ഇതൊക്കെ വരുന്ന നല്ല ഇതുള്ള കോഴ്സൊള്ള ഓൽക്ക് ഓഫ്‌ലൈൻ എങ്ങാണ്ട് തന്നെ പഠിച്ചത് അതൊന്നും ഓൺലൈനി ഇല്ല അങ്ങനൊക്കെ ആകുമ്പോ പിന്നെ ബുദ്ധിമുട്ടാ അപ്പം ഒര് പിന്നെ എച്ച് ആർ എമ്മിന്റെ കോഴ്സ് ഇതേമാതിരി കണ്ടു അത് മൂ നാലായിരത്തി ഇരുന്നൂറ് റുപ്പിയാ മൊത്തം ഫീസ് അഞ്ചു മാസത്തെ കോഴ്സ് അപ്പോ കെരുതീന്നു അതിന് അഡ്മിഷൻ എടു എടുത്താലോന്നൊക്കെ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല
ആ ആ ഇത് മഞ്ചേരി സിൻസ് അക്കാഡമിയില്
ആ സൻ സിൻസ് ഞാൻ കൊറേ ആൾക്കാര് പറഞ്ഞിട്ട് നല്ല ഇതാണ് പ്ലേസ്മെന്റും കാര്യ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞിക്കണ്ട് ഒന്ന് അന്വേഷിച്ച് നോക്കണം എന്തായാലും അന്റെ മേമ മാമനോട്‌ ഏതായാലും മേമാന്റെ നമ്പ അറം തരാൻ പറയാൻ എന്നിട്ട്ണം ചോദിച്ചോക്കാ ആമ്പ പിന്നെ എല്ലാ വിവരങ്ങളും അറി യാലോ എന്തൊക്കെ കോഴ്സ് ഉണ്ടെന്നാവില്ല എനക്ക് എന്തേലും അറിയോ
ഇൻക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ അവിടെ കൊറേ ആൾക്കാര് ഇതാക്കണ്ട് കാരണം അവിടെ എല്ലാരും പറയണ്ട് നല്ല സ്ഥലാണ് എന്നൊക്കെ പറയണ്ട്
ആ അതിന് ചെലത് വെറും തട്ടിപ്പേയക്കാരെ പഠിപ്പിച്ചൊന്നുവില്ല വെറുതെ പൈസ ആയങ്ങാണ്ടെ പോക്കറ്റില് ഇട്ട്ങ്ങാണ്ട് ഓൺലൈൻ ക്ലാസാന്ന് കാരണം ഓലങ്ങ് പോകും
ആ
ഇപ്പം പിന്നെ കുറേ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലള ആൾക്കാരൊക്കെ ഇപ്പൊ അത് എടുക്കുവേം ചെയ്യും കാരണം ഈ ജോലി ക്ക് പോണവല്ക്ക് അതേമാതിരി അല്ലാതെ ഇ ഞങ്ങളെ പോലെ ഇപ്പം പെരേലിരിക്കുന്നവലക്കൊക്കെ പറ്റുന്ന സമയത്ത് കെണെ ഒക്കെ പോയി ഈ ഓൺലൈൻ കോഴ്സ് തന്നെ നടക്കൊള്ളേ അപ്പം പിന്നെ അത് എഴുതിയോണ്ട് എല്ലാരും കൂടും ചെ ജും അപ്പൊ ചെലവൽ തന്നെ ഇങ്ങനെ പറ്റിച്ചിങ്ങാണ്ട് പൈസ വാങ്ങി പോവും പിന്നെ ഓലെ വിവരൊന്നും ഉണ്ടാവൂല്ല ക്ലാസും ഉണ്ടാവില്ല പൈസയും ഉണ്ടാവില്ല
ഉം
ഇത് പിന്നിപ്പോ ഏതായാലും അവിടെ അറിയുന്ന ആൾക്കാരന്നെ ഉണ്ടാകുമ്പം പിന്നെ നമ്മുക്ക് വിശ്വസിച്ച് ചേരാലോ
അവിടെ എല്ലാം കൊണ്ടും ഓക്കെ ആണ്
ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് എന്തൊക്കെ കോഴ്സ് ഇണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഞാന് ഇപ്പം ഇങ്ങനെ ഈ എച്ച് ആർ കോഴ്സിൽ ഇങ്ങനെ ഇതായി നിക്കയാണ് ഉറപ്പിച്ചിട്ടില്ല പിന്നെ ഫീസൊക്കെ കുറവാണല്ലോ അപ്പൊ അത് കരുതീട്ട്
ആ
അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ നി നിക്കാണ് എന്റെ മൂത്ത ചിണ്ട് ആളും പറഞ്ഞീനു ആൾ ക്ക് ആള് പ്ല പത്താം ക്ലാസാണ് അപ്പ പ്ലസ് ടു തുല്യതെഴുതണംന്നർഞ്ഞിങ്ങാണ്ട് അങ്ങനെ നിക്കാണ്
ആഹ്
ഇന്നിട്ട് എന്തിനേലൊക്കെ ചേരണംന്നർഞ് ഇപ്പൊ ഈ കു ട്ട്യാക്കെന്നെ പിന്നെന്താറയാ എന്താ ഇമ്മാക്ക് പണീ ഓയ്ച്ച്മ്പം ഇമ്മാക്ക് പണിന്നുല്ല ഹൗസ് വൈഫാണിന്ന്റയാ കു ട്ട്യാക്കെന്നെ മടിയാണേ അത് പറഞ്ഞിക്കാണ് കുട്ട്യാളൊക്കെങ്ങനെ വൽതാവല്ലേ അപ്പോ ഓൽക്കിതന്നെ ഓലെ തൊണ തൊണക്കാരമ്മാരൊക്കെ ടീച്ചർമാ മാരാണ് അല്ലെങ്കി വേറെന്തേലും ജോലിള്ളോലാണ് ഞമ്മള് മാത്രം ഒന്നുല്ലാതെങ്ങനെ നിക്കണ്ടേ
ഉം
അപ്പത് കെര്തീട്ടങ്ങനെ കെര്തീനി ഏതായാലു ഞാൻ അയ്ന്റെ കാര്യങ്ങളൊക്കെ ചോയ്ച്ചറിയട്ടെ ഇന്നിട്ട് വേണം ചേരാൻ കെര്തീട്ട്
ആഹ്
എങ്ങനെണ്ടിന്നിട്ട് ക്ലാസൊക്കെ
ക്ലാസ്സൊക്കെ അങ്ങനെ പോണ്
ആഹ് കാക്കു മിസ്സ്‌ കോള്ളട്ചീനിം ഇന്നൽത്തെ പോലെ പിന്നെന്താ കൊഴ്പ്പൊന്നുല്ല അങ്ങനെ പോണറിയാ
ആഹ്
പിന്നെ അൻക്കിപ്പളും മറ്റേ ഓൺലൈൻല് ഷോപ്പിങ്ങിന്റെ പരിപാട്യൊക്കെണ്ടോപ്പളും?
ആഹ്
എങ്ങനെണ്ടിന്നിട്ട് ഇപ്പൊ പണ്ടത്തെമാര്യൊന്നല്ല തോന്നുഎല്ലാത്തിലും നല്ല നല്ല സാന ങ്ങള ഓന്ന്ണ് ലേ? ഞാൻ പണ്ട് മീഷോന്നൊരു ടോപ്പ ഒക്കെ വാങ്ങിന്നു ഇതേമാരി അസ്സല് കൊടന്റെ തുണി തുണി ക്കൊന്നും പറ്റൂലേതായാലും.
ഹേ
വെല്ല്യെ വെലൊന്നും ഇണ്ടായില്ലട്ടോ പിന്നെ ഞമ്മള് കെര്ത്ണമാരിയൊന്നു ആ ലല്ലൊ പ്പ ഈ ഫോട്ടത്തിൽ കാണ്ണ സാനഞ്ഞ് കജ്ജ് കിട്ടുമ്പോ അതേമാരി ഒന്നു ആയിക്കൂല്ല ഞമ്മളിപ്പോ ഫോട്ടത്തില് കാണുമ്പൊമ്മളൊരു തുണിയാണിന്ന് വിചാര്ച്ചും. കജ്ജിക്കിട്ടുമ്പോ അത്‌ വേറരു സാധനല്ലേ ഷെ ഞാൻ പാന്റ് കെട്ത്തിന് അക്കെ നല്ല സാധനങ്ങളയിനു വെല്ല്യെ വെലെന്റെന്നല്ലാതെ അമുക്ക് സാധാരണ വി ട്ലിടാൻ പറ്റുന്ന പാന്റാളൊക്കെട്ത്താ അക്കെ നല്ലതായിന്നു ട്ടോ.
ഉം
ചെലതൊരു കിട്ടലാണ്.
ഇനി അധികം നല്ല ക്വാളിറ്റി സാനങ്ങളെന്നെ വെരല്
ആഹ് ആ ഏതായാലും ഞാനെന്തേലൊക്കെങ്ങനെ എ പ്ളേലൊക്കെങ്ങനെ പൈസണ്ടാമ്പൊങ്ങനെ കേതും ഇട്ക്കണം ഇട്ക്കണംന്നൊക്കെ പിന്നെതന്നെ ആ പൈസ വേറെന്തേലും വൈക്ക് ചെലവാ യി അങ്ങനെ പോകും.
ഉം
പിന്നെന്നിട്ട്
ഏ
വേറെന്തെക്കേ ഓയ്ച്ചാ
വേറെന്താ അങ്ങനെ പോണു
ഉം പെരീലാരെക്കെ
പെരീല് എള്ളാരുണ്ട് ഇമ്മിപ്പിം അനിയമ്മാര
ആ അനിയന്മാരൊക്കെ ഇപ്പ വെല്ല്യെ കുട്ട്യാളായോ
വലിയ കുട്ട്യാളൊയ്ച്ചാ ചെറിത് ഇപ്പളുണ്ട്
ഓനയ് അയിനെത്ര വയസായി?
ഓൻക്ക് നാല്
ആഹ് ഓനിപ്പ എന്താ ഞാന് ഓന് പ്പൊ ഞാനെന്ന് കണ്ടാ ഓനൊരു വയസ്സൊക്ക ആയ സമയത്ത് കണ്ടതാ ഓന്ന്ണു
ഏ
വലിയ കുട്ട്യിയിട്ടുണ്ടാവൊലോ ലെ? പിന്നെ
പിന്നെന്താ കൊഴപ്പന്നില്ല
ഉം ചായ കുടിച്ച എല്ലാരും.
ഒക്കെ നേരത്തെക്കെ കൈഞ്ഞു ഉ അതൊക്കെ നാറത്തെ കയിഞ്ഞൂയറാ
ആ അന്തിക് എല്ലാരുംചോറൊക്കെ തന്നെല്ലേതിന്ന്
ആ നിങ്ങെന്തായിക്കല്
ഞാൻ ചോറന്ന നിന്നല്ലേ ചിലപ്പോ എപ്പഴെേലുംക്കെ ഡയറ്റിന്റെ പിരിന്ന്ത കൂടുമ്പോ എന്തേലുംക്കെ മാറി തിന്നും.
ആ
അത ചെലപ്പോ അങ്ങനെ കണ്ടിന്റെന്താ പോവും അതിന്റെ ടീൽ പിന്നെ ചെല ഇ ഒരു ചൊറൈയച്ചാൻ പൂ തി ആ കലാണ് അങ്ങനെ കുറെ കാലം വൈച്ചിട്ട് അയിന്റെ എടീൽ ഇങ്ങന മാറ്റപോണംതല്ലേ അപ്പം ചൊറൈ ച പുതിയാ ചോറയിച്ചു.
ആ
പിന്നെമ്
പിന്നെന്താ കൊഴപ്പൊന്ന്ല
ഉം മ്മാന്റുടീക്ക് പോവലില്ലെ
ആഹ് പോവല്ണ്ട് ഇപ്പൊ പിന്നെ ക്ലാസൊകായോണ്ട്
അവ്ടാരക്കെള്ളെ
അവ്ടെ ഇമ്മമ്മെ ഇപ്പപ്പെം പിന്നെ ഞാ ഞാൻ പറഞ്ഞ മേമീം വേറൊരു മേമിം മിണ്ടൊ
ആഹ് രണ്ടൻസത്ത്യേളമ്മാക്ക്
ആഹ് ഒരനിയനും ഉം വേറെന്ത
അനിയാ പെണ്ണൊകെ കെട്ടിയൊ ആയിട്ടില്ലെ കെട്ടാനൊന്നും ആയിട്ടില്ലെ ആഹ് ഇപ്പെല്ലാ ആണ്ങ്ങൾക്കുള്ള പ്രശ്നതെന്നേണ് കെട്ടാനായാലും പെ കല്ലത്ത്
ഏഹ്
ഉം ഓനെന്ത പണീ
ഓന് റിയാദ്ല് മെട്രോലാണ് അംബാസ്ട്ടറ്
ആഹ് നല്ല പണീം ശമ്പളൊക്ക്ണ്ടലോന്ന്ട്ടും പെണ്ണ്ട്ടീട്ടില്ലലെ
പ്പയിനതികം കണ്ടെച്ചോലല്ലെ അപ്പൊ പിന്നെ ഉം
ഓന് കണ്ടീഷനൊക്കെണ്ടോ പെണ്ണ്ങ്ങക്
ഏഹ്
ഓന് കണ്ടീഷനൊക്കെണ്ടൊ പെണ്ണ്ങ്ങക്കൊയിച്ച
ഓന്ക്ക് പഠ്പ്പിച്ചണം പിന്നെ ജോലിക്ക് വിടണം അങ്ങൻത്തെ കൊറച്ചിത് അങ്ങൻത്തെ കൊറ്ച്ച് ഉം പഷേ അധികം കുട്ടീള് കണ്ടച്ചോണ്ടെ
ആഹ് ഇപ്പൊക്കങ്ങൻ തന്നേണ് ഒക്കെ അവനാന് വേണ്ടത് അവനാൻ തന്നെ കണ്ടക്കും പെരക്കാരോട് പറയും പെരക്കാര് പിന്നെ വേറെ കോലല്ലലൊ അപ പിന്നെ നടത്തി കൊടുക്കും
ഉം
അതോണ്ട് ഇപ്പൊ ഈ ഇതൊന്നും കണ്ടക്കുതാക്കും ചെയ്യാത്ത ആണുങ്ങളും കൊയങ്ങീല്ലെ ആണുങ്ങക്ക് ഇതന്നെമ്മാരി ഇപ്പാരെം പൊരുത്തപ്പെട്ട് കെട്ടിക്കൊണ്ടട്ടര്ട്ടേർതും അപ്പൊ ഇപ്പങ്ങൻത്തൊന്നിനെ കിട്ടാല്ല ഇബടെക്കൊ ഒക്കെ അതന്നേണ് ഒക്കെ എന്തേന്നേലൊക്കെ കാണ്ണ ആൾക്കാരൊക്കെ വർത്താനംചൊയ്ച്ചെന്ന പിന്നെ ചൊയ്ച്ച അട്ത്തെവ്ടേലും പെൺകുട്ടീളുണ്ടൊ പറഞെരാന് ഒന്നെങ്കി ആങ്ങളക് ഒക്കെ അറിയ അല്ലെങ്കി മകന് അറിയ അല്ലെങ്കി എളാപ്പാന്റെ മകക്ക്റിഞ എല്ലാർക്കുതെന്നെ ചൊയ്ച്ചാള്ളത് പെൺകുട്ടീള്ണ്ടോ
ആഹ്
ഉം പിന്നെ ഇങ്ങളെ കുടുംബത്തിലൊന്നുല്ലലോ ഉം അലണ്ടെങ്കിപ്പ ഇങ്ങളെ ഓനെന്നെ പറഞൊട്ക്കൂലലെ
ന്നാ ഓകെ ചെയ്ന്ന്ട്ട് വുള്ച്ച
ആയ്
ഉം